ആ കൊഴപ്പൊന്നില്ലസുഖണ് കുഴപ്പമില്ല എന്തൊക്കെ മക്കളൊക്കെ പാട് എല്ലാരും എണീറ്റാ
ഇല്ല മോനെ എണീറ്റു ഒന്ന് പോവാ ഉള്ളതല്ലേ
ഏഹ ആ ആഹ എന്ന എല്ലാവർക്കും നോമ്പുണ്ടോ നോമ്പുണ്ടാ
ഓ
മോനിക്കില്ലഎനിക്കും പെൺകുട്ടികൾക്ക് ഉണ്ട് അവൻപോവല്ലേ അ അവിടെ എല്ലാവർക്കും ഉണ്ടാ ഇവിടെ എല്ലർക്കും
ഇവിടെ രണ്ടമക്കൾക്കും ഉണ്ട് ചെർ തിനില്ല
ആ
എ
നോറ്റിട്ടുണ്ട്
ഐ
ഇന്നലെചെറുത് നോറ്റിന്നെ കാക്കക്ക് ഉഴന്ന് ദോശ ഉണ്ടാക്കീ പിന്നെ
ആ ആ അതാണ് എന്റെ രണ്ടാമത്തെ ആറാം ക്ലാസ്സില് ചെറുത് ഒന്നാം ക്ലാസ്സില് വേറെന്തൊക്കെ
എന്താ സുഖായിട്ട് പിന്നെന്താ
ഏ ആ ഇക്ക ആ പണിക്ക് പോയി നേരത്തെ പോയിക്കണ് ആഹ് പോയിക്കണു പോൊയിക്കണ എന്താ വച്ച ഇന്ന് ഇന്ന് നല്ല തിരക്ക്ണ്ടാവന്ന്ഞ്ഞിട്ടേ നേരത്തെ പോയി
ആ എന്തണീ
അതുപോലെ നോമ്പറക്കാൻ ഉണ്ടാവില്ല എന്നൊക്കെ റെഡി ആാക്കിയാനക്ക വന്നു വേറെ എന്തൊക്കെ ഏ
പണ ഉന്ത ആ
പണി ഡ്രൈവർ ആയിട്ട് പോവ കട കോഴി കടയിൽ
ആ അങ്ങനെ ആ
അപ്പൊ ഇന്ന് നല്ല തിരക്കുണ്ടാന്ന് പിന്നെ
ഉം കോഴിക്കടയിലാണ്പറഞ്ഞു നാലുമണിക്ക് പോവും പത്തരക്കെ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ അസ്ന ഒരു താത്താന്നെ ആ
ആ
ഉം
ക്കവരെ അറിയ ഇന്നി ചില കമ്പനിയാണ് അവര് പിന്നെ വേറെ എന്തൊക്കെയാ
ആരട ന്താ കടി ഇണ്ടാക്കിക്കൊണ്ടിരിക്കണു കൊറച്ച് ചോറെണ്ട് ബാക്കി ദോഷ ഇണ്ടാക്കണ്
ഏ ചോറ് ഇന്നലത്തെ ബിരിയാണിയാ
ആ ആഹ് ആ അതന്നെ അത്തായത്തിനും കഴിച്ചേ ഉം ബിരിയാണിണ്ടെങ്കി അവൾക്കത് മതി എപ്പൊ കൊടുത്താലും ഉം
ബിരിയാണി ഇണ്ടാക്കല് നിങ്ങളാ
ഞാന് ഞാന് ഞാന്
ഞാൻ വിചാരിച്ച് മോള് ആയിരിക്കുന്ന് മോള് പണിയൊക്കെ എടുക്കുവൊ
ആ അടിച്ചു വാരലും തൊടക്കലും ഒക്കെ ഓള ആ അടിക്കലും തൊടക്കലും ഒക്കെ ഓളന്നെ എനിക്ക് ഓര് വേദനയാണ് ഇപ്പോളന്നെ ഒക്കെ ചെയ്യലഞ്ഞെ ഇന്നിപ്പോള് പോയാലെള്ള ബുദ്ധിമുട്ട് പിന്നെ
വേറെന്ത്‌ സുഖാണ് കൊഴപ്പൊന്നില്ല ആ നീച്ചിക്കണ് ആ ഇന്ന് മദ്രസ ഇല്ല സ്കൂളില് അപ്പൊ വേഗം നീച്ചിക്കണ്
ആ അതെ നീച്ചിട്ടില്ല
പിന്നെ വേറെ നീച്ചാടിയാണ്ന്നൊക്കെ ആ
ഒന്നിങ്ങന് ഇപ്പ തല്ലും തിരക്കും പടക്കെ ഇണ്ടാവും ഏ
ആ ഒഴിവിള്ള അന്ന് നേരത്തെ പൊന്തൂല്ലേ
ആ ഒഴിവിള്ളന്ന് നേരത്തെ പോ നേരത്തെ പൊന്തി
ആ തൊടങ്ങീല്ലേ
തൊടങ്ങീന്ന് പറയല്ലേ
ആ
തൊടങ്ങി തല്ലും കൂടി
ഉം ഇപ്പൊ അങ്ങനെ വലുതായതൊണ്ട് അത്ര തന്നാണ്ട ഇല്ല എന്നാലും വി വികൃതി തന്നെ
ഏ
ഇതന്നേണന്നറിയാം
ആഹ് വലിപ്പള്ള അ ഈ ആറാം ക്ലാസ്സിൽ പഠിക്കണ ആളാണ് ഓനെ എന്തോ കാട്ടിയതാണ് ചെർദിനെ അപ്പൊ അത് തന്നെ വജ്ജൊക്കെ അങ്ങനെ തന്നെ അങ്ങട്ടും ഇങ്ങട്ടും തോണ്ടീട്ട് ഇങ്ങട് കരയിപ്പിക്കും
ഉം ഉ ഇനിപ്പ ചോറക്ക ആക്കണ്ടേ
കൾച്ചിനില്ലേ
ആ വിളിച്ചിരുന്നു ഇപ്പ രാവിലെ ഞാൻ ഒറങ്ങിന്ന് മെസേജിട്ട് വിളിക്ക്
ആ ഇക്ക് പിന്നിന്നു ഒന്നും ഉണ്ടാക് ക്കണ്ട ഈയാള് ചെറിയ ആള് മാത്രുള്ളൂ നോമ്പിൽ ഇല്ല ഇല്ല ഒന്നും ഉണ്ടാക്കണ്ട
ഏ അപ്പെണ്ട
ചെറിയ ആൾക്ക് മാത്രായിട്ട് ഒരു തുള്ളി കഞ്ഞി എന്തെങ്കിലും കൊടുത്താ മതി
ആ
പത്തിരി ഞാൻ തോര എണ്ടാക്കിയൊക്കെ ചെയ്തിന്ന് എനക്ക്നിക്ക് രാവിലെ എനിക്ക് തിന്നും ചെയ്യാച്ചിട്ട് അതൊക്കെ ചെലവായിക്കിണ് ഇനി അതൊന്നുംല്ല ഇനി അവലിണ്ട് പഴണ്ട് അതു ഇതൊക്കെ ഇണ്ട് ക്ക ന്തേലൊക്കെ കൊടു അൻക്ക്
കൊപ്പിക്ക ഉം കുക്കറില കൂടി അരിട്ടാതി കഞ്ഞികൊട്ക്കാൻ
വേറെ എന്തൊക്കെ വീട്ടില് കോഴി ആട് അങ്ങനത്തൊക്കെ ഇണ്ടോ
കോഴിയ്ണ്ട് കോഴികളൊക്കെ വിട്ട് രണ്ട് പഞ്ചായത്ത് കോഴി ണ്ട് രണ്ട് നാടൻ കോഴി ണ്ട് ഇല്ല ഇപ്പ തോനല്ല ആദ്യം തോന്നണ്ടാനി ഇപ്പ പിന്നെ തോനല്ല
എന്റെ ട്ത്തും ഉണ്ടായിന്ന് അങ്ങനെ ആദ്യം തോനൊക്കെ കൊറെ ചത്ത് കൊറെ നായ്ക്കൾ പുടിച്ചോണ്ടോയി അങ്ങനൊക്കെ ആയിട്ട്
ആഹ് അതാണ് ഇതിനെ നായ്ക്കൾ പിടിച്ചൊണ്ടു പോകാണ് ഉം ഇബടിണ്ട് അള്ളാ നായ്ക്കളും കാക്കളും ഭയങ്കര ഒര്
ഓർത്തും കഥ അതെന്നെയാണ്
നിങ്ങളെ വയിക്കുണ്ട് നായിക്കൾ ല്ലേ
പറയണ്ടൊ മിറ്റത്ത് കൂടെ അത അങ്ങനെ നടക്കും ഏ
മോളോട് ചോയിക്ക എന്റെ ഉളിക്കാൻ റെഡിക്കണോയിക്കോളോട്
ആഹ് വേറെന്തൊക്കൊ ഇനിയിപ്പ അട്ത്ത് കല്യാണം ഇണ്ടാവൂലൊല്ലേ നിങ്ങള് കല്യാണതിന് പോവൂലേ എന്നാണ് ന്നർഞ്ഞെ കല്യാണം ഇങ്ങള് മോളെ കല്യാണം പറഞ്ഞല്ലോ
ആഹ് ആഹ് ഡിസംബർ ഇരുവ്
എവിടെ വീട്ട് തന്നെ വെച്ചിട്ട നടത്തല്
അല്ലല്ലല്ല ഓടിറ്റോറിയത്തിലാ വീട്ടിക്ക് സൗകര്യൊന്നു നമ്മക്ക് കൊറേ പത്ത് സെന്റ് അഞ്ച് സെന്റിലെ സ്ഥലങ്ങളാണ് അയൽവാസികളൊക്കെ
ഏഹ് നിങ്ങക്ക് പന്തല് ഇടാള്ള സൗകര്യം ഒന്നും ഇണ്ടാവുല ക്കൂലേ
ഇല്ലില്ലില്ല നിക്കാഹ് ഇവിടെവെച്ചിട്ടായിരുന്നു അതിനുള്ളതൊൾ പോണം ഏ പന്ത്രണ്ട് സെന്റ് സ്ഥലവും ഒരു പെരയ ഇള്ളെ
റ്റ
ഏ
ആഹ് അ അ അടുത്തൊന്നുണ്ട് അയിലല്ല ഇനി കുറച്ച് ആ അടുത്തന്നെ ഒന്നുണ്ട് അങ്ങക്ക് തൊട്ടടുത്തൊന്നും ഇല്ല്യ പിന്നെ കൊറച്ചങ്ങ് പോണം കൊളത്തൂര് അങ്ങാടി തന്നെ ഒന്നുണ്ട് അയിന് പിന്നെ ഒരു സുഖല്ല പിന്നെ കൊറച്ചപ്പുറത്ത് ല്ലേ പോലീസ് സ്റ്റേഷന്റെ അടുത്ത്
പിന്നെ
ഇങ്ങളൊക്കെങ്ങനെ ഡൗണിന്റെ അട്
ഓളെ കെട്ടിക്ക്ണോട്ത്ത് ആരൊക്കെ ണ്ട് ഏ
അവിടെ ഉമ്മീ ബാപ്പി മൂന്നാമക്കളും തന്നെള്ളു അല്ല ടൗണിലങ്ങടെ വ് ടൊയ്ക്കാ അങ്ങാടിടെ അട്ത്തന്നെ അങ്ങാടിടട്
ആര്ത് ഞങ്ങൾതൊ ഏഹ് ഇവിടുന്ന് അഞ്ചിൻറ്റ് പോണം ബസ് കേറാനിട്ട
ഞങ്ങക്ക് പത്ത് മിൻറ്റ് പോണം
മ്മ്
ഉം
പിന്നെ മോള കെട്ടിങ്ങണോർക്ക് ആരൊക്കെയുണ്ട് ഏ
ഉമ്മിപ്പിം രണ്ട് മൂന്നാ ആണ് കളും പിന്നെ മൂത്ത മൂത്തശം മൂത്തശം പെണ്ണിട്ടിക്ക് രണ്ട് ബെൻ രണ്ടാമത്തത് താ പെണ്ണ് കെട്ടീക്കണ് രണ്ടയസായ ഒരു കുട്ടിയുണ്ട് ഉം പെങ്ങമ്മാരൊന്നും ഇല്ല്യ നല്ല കുടുംബ ഏ വളാഞ്ചേരി വളാഞ്ചേരി കോട്ട് വളാഞ്ചേരി കോട്ട് ട്ടപറമ്പില് പള്ളിക്കലാണ് അമ്മോശൻ
ഏ
ഉം
വലിയ ഫാമിലിയ ആയിരിക്കുംലേ
ആ -ആ ഓര് മൂന്നുപേര് ഫാമിലിയാണ് ഞങ്ങളും മൂന്ന് പേര് ഫാമിലിയാണ്
ആഹ് ആ
ഉം അടച്ച മൂലയാണ് പിന്നെ ഏ ഉം ബലുവിനെ കിത്താബ് ഓതീട്ടുണ്ട് ഓലീത് ആവാൻ പഠിച്ചിട്ടില്ല
ആഹ് -ആഹ് -ആഹ്
അന്നൊക്കെ
എന്റെ കോഴിക്കള അതാ വിടാൻ വേണ്ടി ഇങ്ങനെ കാത്ത് ഇക്ക് ഇപ്പ അണ്ട് വിട്ടൊടുത്ത നായ്ക്കളണ്ട് പിടിച്ചോണ്ട് കൊണ്ട് പോവും ഞങ്ങൾ ഇന്നേരത്തൊന്നും വിടൂല ഇന്നേരത്തൊക്കെ വിട്ടുട്ടുണ്ടെങ്കില് ഒരു ഒമ്പ മണി പത് ട്ടോണം എന്തായാലും എല്ലാ വിട്ടിട്ട് കാരില്ല ഓ ആ് അവ പിടിച്ചട്ട പോകുന്നു നമ്മള് മുന്ന തന്നെടി പിടിച്ചോണ്ട് പോകും
ആഹ ശ്യാം ഇ ദോഷക്ക് ചിക്കൻ കറിയ ഉണ്ടണ്ട് സാമ്പാറാ ഉണ്ടു
ങ്ങ വിജയിച്ചിട്ടുണ്ടാവലേ
ആഹ ആഹ്
പുജിത വ
ആഏ
ഏ ഏ ആഹ അങ്ങനെ ആ ഞങ്ങളോടെ പിന്നെ വല്ിയ ഇതാണ്
താണ്
ആഹ വല്ലാതെങ്ങണ്ട് സാരല്ലേ എ വെച്ച പുതിയ വാങ്ങണം പി ഇന്ത്യ പോൻക്കൊക്കെ തന്നെ അവർക്ക് ഫ്രി്ജ വെക്കാൻ പാടില്ല ഞാൻ എന്നാലും പുളി കറൊക്കെക്കുമ്പോൾ എാണെന്ന്റിയോ വാറ വിടണക്കായ മുന്നേ കായംക കുട്ടിയൊക്കെ ചൂടൊക്കെ അറിയേണ്ടേ വറവവി ഇടുന്നക്ക മുന്നൊരു ബോക്സ് കണ്ടിടുത്തോണ്ട് നോക്കും ചേനം കുമ്പോളോ വെള്ളേരി തൈര് വഴച്ചിട്ടുംൊക്കെ വെക്കയാണെങ്കിലൊക്കെ അങ്ങനത്തെ കാര്യൊക്കെ എടുത്ത വക്കും സാമ്പാർ ഇതൊന്നും പിന്നെ വെക്കൂല വക്കരുത്ന്ന് പറയും ഇഷ്ടല്ല ആൾക്ക
ആഹ്ൊക്കെ നക്കല്ല അപ്പൊ എന്താ കാാട്ടാ
മെന്താ കാട്ട് വലിച്ചെറിയേ ബിരിയാണി ഒക്കെ ഞങ്ങള്ൾ വെക്കും ബിരിയാണി ഒക്കെ വെച്ച ചീത്ത അരിജന നാമതിന്നറ് ഇപ്പ എന്റെ മക്കൾക്കും കൊടുക്കരുത്ന്ന്റി ഞ
ഉംല്ല നല്ല സംഭവം നല്ലതാണ് അറിയ നമുക്ക് ത്ത പോണ്ടേ
അമ്മ കൊത്തു പോോണ്ട ശരിയന്നെ ആ നെയവാക്കുള്ള പുള്ളും കൊച്ചു ഞാൻ പിന്നെക്ക് പിന്നെ െ വെക്കണംമ എന്നന്നില്ലല്ല കേട്ടോ വിരിയനൊക്കെ കൂടുതൽ ആൾ ഇതേപലെ വണ്ടി അറ്റി കൊടുക്കെങ്കിലൊക്കെ കല്യാണണംരെ കുടുക്കിനൊക്കെ പോക്പോ അവിടുന്ന് കട്ട എനി വിളിക്കും ചോറ്ുാണാടടിപ്പാ പറ ഞാൻാ വെ ഞാ രണ്ട നേരത്തി മക്കല തന്നെല്ലേ ഈ ഇടയ്ക്കിടക്ക് ചോറ് കൊണ്ടരണ കാരണം അവിട നിന്ന്ുംവിടുന്നും ഒക്കെ കൊണ്ടു നാളെടന്റെടു ഇപ്പൊ ഒരു മന്തിക്കട ഉണ്ട് ആ മന്തിക്കടൽ ബാക്കിയായ അപ്പ അയാൾ കൊടുക്കും
ആഹ ആ ആഹ്
അങ്ങനെ ഇളച്ചിവിരുന് പോയെന്നോ
ഇല്ല ഇല്ല വന്നിട്ടില്ല ോള് ഇന്ന് രാത്രിേ വരുള്ളൂ ഇവിത്തെ നോമ്പറൊക്കെ കഴിഞ്ഞിട്ട നാളെ മദർസ് പോകാനാവക്പോ തിെത്തും
ആഹ ആഹ
അല്ല രാത്രിയില കൂടുതലും വരിക ഞാനാലും അത്ര പേരെ പോയാ പിന്നെ അവിടുന്ന് ജോദിപ്പൊക്കെ കഴിഞ്ഞഞ് അത്ര വേനന്നണിക്കാൻ അങ്ങോേ വരുള്ളു ഇമ്മടെ അന്നര ന എക്കൗ ചലപ്പത്താാനണ്ട്
ആഹ ഏതാനും പോയി നിക്കാന്നരല്ല ഞാനും അതനെ ആട്ടല്ലേ രാത്രിയ പോരാ
ഉം പോയാ പിന്നെ അങ്ങനെ തന്നെ അടെ ഇപ്പ അവിടെ അഞ്ചത്തികളൊക്കെ പിന്നെ വേറെന്ന ഇല്ലന്ന് കേട്ടാ പ്ളേ ഉ ചെറിയ രണ്ടാമത്തെഞ്ചിക്ക് പരപ്പണിയാണ് ഒരുന്ന് പണിക്കാരൊക്കെ ഉണ്ട് കൂടി കാണക്കണം പുറത്ത കൂടിരിക്കുള്ളൂ
ന്നായിക്കോട്ടെ ബാക്കി പിന്നെ പറയാം
ഏ ന്നായിക്കോട്ടട്ടാ പിന്നെവിളിക്കണ്ട് കൊറച്ച്തെരക്കിണ്ട്